വർത്താനൊക്കെ
നല്ല വർത്താനം ആഹ് ഇനി പറയ് ഞാന് ഇവിടെ
കുട്ടികളൊക്കെ എവിടാ ഞാൻ ഇവിടെ കുക്കറ കഴിഞ്ഞ് ഇങ്ങനെ നിക്കാണ് രാത്രിയിലേക്കുള്ള ഫുഡ് ഒക്കെ ഉണ്ടാക്കണം നിങ്ങക്കൊക്കെആയോ
ഞാനൊരറ്റ വെപ്പ് എനിക്ക് ഗ്യാസ് ഇല്ല അതുകൊണ്ട് വെക്കുമ്പോലൊറ്റ വെപ്പ് ഇല്ലടി ഗ്യാസ് കഴിഞ്ഞിട്ട് കൊറേ ദിവസായി അതിപ്പം മറ്റു അല്ല ഇപ്പം ഞങ്ങൾക്ക് രണ്ട് കുറ്റിയുണ്ട് അതിന് അപ്പൊ ഇപ്പൊ ഇളച്ചം കൂടിയിരുന്നില്ലേ അപ്പൊ ഓൽക്കൊരു കു കുറ്റി നിറച്ച്‌ കണ്ട് ഓര് കൊണ്ടുപോയി ഇപ്പം ഇനിയും ഞങ്ങൾക്ക് അയിന്റെ ബാക്കിൽതന്നെ ഞങ്ങളുടേതും കഴിഞ്ഞ് അപ്പൊ ഇനീ ബുക്ക് ചെയ്യണെങ്കി കൊറച്ച്‌ ദിവസത്തെ ഇതുണ്ടല്ലോ ഇപ്പം വേഗം വേഗം കുറ്റി കിട്ടൂലല്ലോ
ഓല് ഗ്യാസ് എടുത്തിട്ടും ഇല്ല കണ
ഓൽക്കില്ല ഓല് എടുത്തിട്ടൂല്ല ഇത് ഉമ്മാന്റെ പേരിലാണ് ഇതുള്ളത് ഇനീ ഞങ്ങക്ക് പുതിയത് എടുക്കണം
ശരി
ആഹ് ഇപ്പം ഞാൻ ഇപ്പോ ഒരു പത്ത് പത്തല്ല പതിനഞ്ച് ദിവസം ആയി
ഓ വൗ ഏ എങ്ങനെ കഴിയുന്നു ആഹാ പഠിക്കണംഅല്ലോ പിന്നെ
എവിടെ ചെറുത് എവിടെ
അത് ഉറങ്ങി ചെറു ചെറുതും വലുതും ഉറങ്ങി നടുവത്തെ പാടാണ് ഉറക്കാന്
പിന്നെ ഇപ്പൊ ഉറങ്ങീട്ട് എനി
ഇല്ല
ഉം അപ്പൊ ചെയിന്
തിന്നാനൊക്കെ ഓ തിന്നാനൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ല ഇന്നിങ്ങനെ
ഉം
അത് ഇടക്കൊക്കെ അങ്ങെയാകും നിങ്ങള്‍ ഉച്ചക്ക ഉറങ്ങീല്ലേ
ആഹ അതാണ് ഹി എന്റെ ഭാഗ അത് ഉച്ചക്കെ ഉറങ്ങാഞ്ഞാ ഇരുന്നുന്ന് ഉറങ്ങും എവിടെ ഇരിക്കണ വെച്ചാൽ അവിടെ ഇ ഇരുന്ന് ഉറങ്ങും മരുമിന്റെ വാങ്ങ് കൊടുത്തോ
ഇപ്പ ഒരു ഊഞ്ഞാൽ കൊണ്ടവന്ന് ഇന്ന് ഫുൽ തേ പറയ ഒരു മിനിറ്റ് ആയത് നെയയിച്ചിട്ടുംല്ല ഒരു പോള കണ്ണ് അടിച്ചിട്ടും ഇല്ല ഇപ്പ ശേഷം വൈകുന്നേരം ഒക്കെ ആ കുട്ടികള് സ്കൂള തന്നപ്പ ചോറ് എടുത്ത് അപ്പൊ അതിന് ശേഷം ഓ ഞാല കുതിർന്ന അടി കുതിർന്നണ്ടാ അല്ല കുട്ടിനെ ഉറക്കാനും കുട്ടിനെ കി
ആഹ
ഹലോ ഉറങ്ങന് ഉപ്പ വരുമ്പോ എണീക്കും പിന്നെ ഉറക്ക
ആഹ അതാ ഞാൻ ചോയിച്ചെ ഇനി നീ റ്റാ പിന്നെ ഉറങ്ങാ
അത് ശെ ശരിലെ റ്റലോഫാക്കി മ് തൊള്ള പൂട്ടി എമ്മളങ്ങനെ നിന്നാല് അങ്ങനെ നിക്കും
ഓഹ് ഇന്തൊക്കെ ഉറങ്ങി കിട്ടാൽലൊര് പരം.
ഉം
ക്ക് ഇങ്ങട്ട് ഒറക്ക്ങ്ട്ട് റെഡിയായി ഇങ്ങട് വര്ണ്ടേ ഔഹ് എന്താ ഇന്നട്ട് ഫുഡ് രാത്രി ക്ക്?
ഉച്ചയ്ക്കത്തെ ചിക്കൻ കടായി ലേസം ബാക്കി ണ്ട്. ഞ്പ്പം ഞങ്ങള്
ഇപ്പളും ആ ആദ്യത്തെ അതേ വയ്ര്യന്നെ ചിക്കനന്നെ എന്നും.
എന്നും ചിക്കന് ഇണ്ടാവും ഒരു പരിപ്പും താളിപ്പ് ണ്ടാവും.
ഇന്റെ പടച്ചോ നേ
അയ്ന്നൊരു മാ റ്റ മില്ല.
ഊം ളെച്ചി ണ്ടോ?
ഓളിന്ന് വന്നിട്ട്ണ്ട്.
ഏഹ് ജും പോയിന്യോ അൻ്റൊ ആണ്ട് പോയി ന്യോ
എടക്കൊക്കെ അങ്ങനെ ഒരാ കൊറച്ച്
അല്ല ഇജ്ജ് ഇന്നാള് സത്യപ്രതിജ്ഞ ചെയ്തതൊ എന്തായി
എങ്ങനുണ്ടെന് ആഹ് അതെ നമ്മളെ ഈ കുടുംബശ്രീന്റെ സീരിയസ് മെമ്പർമാരിണ്ട്
ആഹ്
അപ്പം ഇന്നുപ്പ അവിടെത്തന്നെയാരുന്നു ഇങ്ങനെ ഒരു രസാണ് ഇപ്പൊ പുറത്തൊക്കെ ഇറങ്ങി നിൽക്കുമ്പോ ഭയങ്കര രസം അപ്പോ അകത്തേക്ക് കേറാൻ തോന്നും
എഴുതിയാലും കേറി കേറി അങ്ങനെ പോയി
ഉം ഇൻശാ അല്ലാഹ് ഉം എല്ലാരും ആയിട്ടിപ്പം കമ്പനിയായി ഇങ്ങനെ ഇടക്ക് ഓരോ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ.
ആരുണ്ട് എന്നിട്ട് പഞ്ചായത്ത് പോകാറുണ്ടോ?
ഓഹ് പഞ്ചായത്തിന്റെ മെമ്പർമാരെക്കെ എല്ലാരുമായിട്ട് കമ്പനിയായി.
ഞനൊക്കെ പിന്നെ കമ്പനി ആവാൻ പരിച അപ്പം ആരുമുണ്ടാവില്ലല്ലോ. ഉം ഉം ഉം ഇന്നട്ടോക്കിയ അനക്കിപ്പം എന്താണ് പണിയെന്നിട്ട്
നമ്മളെ ഓരോ വാർഡ് ഉണ്ടാകുവല്ലോ അപ്പൊ നമ്മക്ക് ആദ്യം പതിനെട്ട് വാർഡായീനു ഇപ്പം അത് ഇരുപത്തിമൂന്ന് വാർഡായി ആഹ്. ഇപ്പൊ മൂന്ന് വാർഡ് വേറെയാ
ഉം
ഉം ഓരോ വാർഡിന്റെയും കുടുംബശ്രീ പറഞ്ഞ ഒരിത്ണ്ടല്ലോ
ആഹ്
ആപ്പൊ ആ കുടുംബശ്രീയില് ഓരോ വാർഡിലും പത്ത് അയൽക്കൂട്ടം പന്ത്രണ്ട് അയൽക്കൂട്ടം ഇരുപതയയൽക്കൂട്ടം കൂട്ടം അങ്ങനെ ഓരോ ആൽക്കൂ ട്ടങ്ങള് ഉണ്ടാവും അതിനൊക്കെ ക്രോഡീകരിച്ചോണ്ട് ആഹ് അവരെ കണക്കും കാര്യങ്ങളും ഒക്കെ ഞമ്മളാണ് ഈ ഏ ടി എസ് കൊണ്ടുവന്നവരാണ് അതൊക്കെ കുടുംബശ്രീ ഓഫീസിൽ എത്തിക്കേണ്ടത്. ഒന്നും കിട്ടുന്നില്ല എല്ലാരുമായിട്ട് എല്ലാ ബന്ധങ്ങളൾ ഉണ്ടാവും പിന്നെ വണ്ടിക്കൂലികുള്ള പൈസ കിട്ടും
ഉം- ഉ -ഉ- ഉ
എന്തേലും ഒരു ആവശ്യത്തിനക്കെ പുറത്തൊക്കെ ഇറങ്ങുമ്പോ എല്ലാരും അറിയണ ആൾക്കാരെക്കൊം പെട്ടെന്ന് നല്ല കാര്യങ്ങളൊക്കെ നടക്കും അ എല്ലാ വാടുത്ത ത്തെ മെമ്പർമാരുടെ പരിചയ ആ നസ്‌ല ജ്ജ് പ്പളാ വന്ന എപ്പഴാ പോണ ചോയ്ച്ചും കാണുമ്പോ തിന്
ഏ
പഞ്ചായത്ത് മെമ്പർമാര് എല്ലാ വാർഡത്തെ മെമ്പറും പിന്നെ നമ്മളെ
എല്ലാ വാടുത്തെ മെമ്പർമാരും അവിടെ ഉണ്ടാവു-
ആഹ് പിന്നെ അടുത്ത സ്റ്റാഫുകളും എ
ഏതായാലും നീ പഞ്ചായത് ന്തേ ശരിയാക്കാണ്ടെങ്കി അന്നോട് പറഞ്ഞ
ആ ഏറെക്കുറെ നമ്മക്ക് സംസാരിച്ച് റെഡിയക്കെ നമ്മള പ്രസിര - ന്റെ സുബു ആയിട്ട്
ആഹ
സുബൈത കു- ട്ടക്കട വല്ലേ ആഹ
അയ് ശ ശരി എവിടെ ന്നട്ട് പുത്യപ്പളാ
നോടി വിടെ ണ്ട് ആഹ ഇണ്ട് പണിണ്ട് ഇപ്പൊ ഇന്ന് ഒരു പണി ന്താ പനിയാണ്
ഏ അത് ശരിയാ ചുക്കപ്പി ഉണ്ടാക്കി കൊടുക്ക
ഏ ഇവിടെ ഇവിടെ മുക്കിടിയാണ് ആഹ് ഇവ്ടെ മ്മാക്ക് മുക്ക്ടിയാ
ഏ
തുളസി അതേ ഇഞ്ചി ചീർളി വെളുത്തുള്ളി
ആ അതെന്നെ എണിച്ചു എന്ത് പറണേ
ഏ ഞങ്ങക്ക് മുക്കടിയാ ഓരോ ഏരിയക്ക് ഓരോന്നല്ലേ ഇവിടെ മുക്കിടിയാണ്
സംഗതി ഒന്നെന്നെയാണ് പേര് മാറ്റണ്ടെന്ന് മാത്രം. ഇവടെ ഓട്ട്യാ ഇവടെ ഓട്ട് റിഫു അവടന്ന് നീച്ച
പിന്നെ എവിടെ ഹസ്ബൻറ് വന്നോ
ഇല്ലേ അ ഇപ്പൊ പോയിട്ടുള്ളു
ആ
പണി കഴിഞ്ഞ് വന്ന് ഇത്വരെ റസ്- ഇനി മരിബാങ്ക് കൊടുത്താലേ റസ്റ്റ് തീരുള്ളൂ
ആ അങ്ങ അങ്ങാടി പോയി വാക്കിയിള്ള റസ്
ആ അതെ
അയിന് റെസ്റ്റ് നെല്ലാ പറയാ ഇൻ്റെ ഒക്കെ അങ്ങനെ പോണന്നെ ഇന്ന് താൽക്കാലികം കൊറച്ച് നേരത്തിനേ റെസ്റ്റ് എടുത്തിട്ടുള്ളൂ ബാക്കി ഫുള്ള് പൊറത്തെന്നെയേനി
അയ് ശരി ഉം ഉം ഉമ്മ എവിടെ?
ഇമ്മിം പുതിയാപ്പളിം എന്തൊരു വർത്താനം പറഞ്ഞിരിക്കണ് ഇക്ക് വൈനാരം ചായ കൊടുത്തില്ലേനി ഞാൻ പെട്ടന്ന് മോ ആ ആല്ല അ ചായേം കൊണ്ടോട്ത്ത്
ഉം ഏ ചായക്കെന്താ സ്പെഷ ഷ്യല്
ഒന്നല്ല പഴം പുഴുങ്ങിയത് ബ്രെഡ് കപ്പകിഴങ്ങ് ഏ അത് ശരി
പിന്നെ നോക്ക് ഏ
ഒന്നൂടെ
എപ്പളാ ഞാൻ വരുന്നന്ന് പറഞ്ഞ ഞമ്മ നമ്മള് ഗ്രൂപ്പില് മെസേജ് അയച്ചീല്ലോ ജി നമക്കൊന്ന് കൂടല്ലേ എന്നൊക്കെ ചോയിച്ചാണ്ട്
ഉം കൂടാൻ പറ്റിയ സ്ഥലങ്ങൾ അപ്പ എൻ്റോടേയും അൻ്റോട് തീരേം പറ്റൂല തറവണ്ട ട്ടാണ്ംപോയി വരാടി
ആ ഡീ സത്യം എന്നാ ചെയ്യാൻ യൂബിലൻ്റോടെ ഇനിപ്പ സുഖം അല്ല്യോ ഓളേ അസുണ്ടായോടെത്ര നടക്കൂല
അങ്ങട് പോണ ഏതാലും ഇ ഞാൻ പോണേനുമ്പ് പോണം വര
ഏ
ഇണ്ടാവുമ്പെൾ അല്ലെ പോവണ്ടെ ആ കുാനീ മട പെയയ
നമുക്ക് പോണ ലീവ് ഉണ്ടോന
രണ്ടു മാസത്തെ ലവുണ്ടായിരണം
ഏ
അതിന്റെ ഒന്ന്ും ഇന്റെ ഒരു പല്ലും കൂടി ഉണ്ട അതിും കൂടി തീരുമാനമാാക്കണം
എന്റെ പല്ലീൽ എന്ത ഇപ്പോ
ആ അത് പണി ഉറക്കാണ് ഇപ്പ തിന്നാൻ വച്ച സഫി
പണി മുടക്കാൻ മാത്രം എന്തും കൊടുത്തന
കൊടുത്തതനി ഇപ്പോഴാണ് അതിന്റെ റിസൾട്ട് ന്ന് മറ്റേ നമ്മള കറക പെട്ടന്റെ നീല ഉണ്ടല്ലോ
ആഹ
പല്ലേദനല്ല ടമില്േ അഞ്ചുൊക്കെഗ്നറ് അ വരാ വേണ്ടേ ആ പന്നീൽ കക്കണ്ട് കടിച്ചു പിടിച്ചന ബട്ട് ഇപ്പോളാണ് അന്ന് ഒരുമിച്ച്ൊ ഒരുമിച്ച് ഇതായത് ഇല്ല മോളെ പല്റച്ച് ചെയ്യുമ്പോ അങ്ങനെ കുട്ടി പിൊടിഞ്ഞു
പാട ച്ചണ ഞമ്മളൊക്കെ ഇപ്പൊ വേയാ അതെല്ലേ വെക്കല്
ഒക്കേണ്ട വയ
ആഹ പിന്നെ ഗുളി കുൊടിച്ചാൻ പറ്റ
അതാണ് അപ്പൊ ഇപ്പ എനക്ക്ത് കൊണ്ടന്നന്ന ശരി അപ്പൊ ഞൻ വെച്ചും ചെയ്ത അപ്പൊ വെച്ച നല്ല ആശ്വാസം
ഉം
അപ്പള ഇപ്പ പറയണ്ട് പല്ല് കൊറച്ച കഴിയുമ്പോന്ന്ൊരുമ്പിു പോട്ടോ അത് കൊഴപ്പില്ല അപ്പൊ ഇപ്പതാ അത് നിന്നാ മതിയായി ഞമ്മള് അപ്പൊ നിന്നെ അത് വെച്ചതാണ് അല്ലാ കൂട്ടലൊക്കെ കഴിഞ്ഞും അതൊക്കെ ഞാൻ പറിച്ചിട്ട്ഴ അപ്പുറത്തെ പല്ലുമൊക്കെ ബാധിക്കണ്ടല്ലോ വരിച്ചോണ്ട ചവക്കാല പല്ലല് മാത്രം വെച്ചോണ്ട് അങ്ങേ തൽക്കൊക്കെ ഉണ്ട
ശരി നീ എത്തച്ച കാട്ടിരന്നിട്ട് അടക്കേെ പർ പർക്ക്
യഴിവാക്കണം അടക്കാനും വേണം പൈസ രചിട്ട് രണ്ടായിര പേർ ചക്കനാലയ്യൻ രണ്ടായിരത്തി അറനൂറ് ഉപ്യ കവർയ്യാ ഔ കഴിഞ്ഞില്ലേ ഒരു പല്ല് ആ പല്ലാണ് പോയാലും ചവക്കാൻ കഴേ
ഉ പൈസ കൊടുക്കാൻ വേണ്ടണ
ശരിയാണ് പതിനൊന്ന്ായി
നക്കടി
എന്ന ശരി